ഹലോ
ആ ങ്ഹും സുഖായിരിക്കുന്നു. അവിടെയോ?
ആ സുഖം
ആ ആ ചായെല്ലാം കൊറച്ച് നേരെത്തെ കുടിച്ച് ദേ ഇപ്പ ചോറ്. കഴി ചോറ് കഴിക്കാനല്ല എന്നലും അതിൻ്റെ ഒരിത്. അവിടെയോ?
എവടെ ചായക്കെ കുട്ച്ച് ഞ്ഞി ഫുഡഴിക്കണം.
ആ പിന്നെ എന്താ ഫുഡിന്?
ഫുഡിന് അടുക്കളയില് കേറിൻല്ല
ഹും ഹും കേറിയാലേ അറിയാൻ പറ്റൂല്ലേ? ആ
റ്റാക്കിയതാ
ഓ അങ്ങനെ കേറി കയ്ഞ്ഞാ വേറെ ഒര് കാര്യണ്ട് പിന്നെ നമ്മള് ചെയ്തോണ്ട് നിക്കണ്ടി വരും. ഹ ഹ ഹ
കേറീ കഴിഞ്ഞാ പിന്നെ കുപ്പിയിന്ന് വന്ന ഭൂതത്തിനെ പോലെ പണി കിട്ടിക്കൊണ്ട്ക്കും. ന്നാട്ടല്ലേ പണി തൊടങ്ങാൻ നിക്കുന്നല്ലേ?
അതാന്നല്ലേ?
അടെന്താ ചോറി
ഇവിടെന്ന് എറച്ചിക്കറിയാ
ഓ
അതന്ന് പപ്പ വരുമ്പോ ചിക്കൻ കൊണ്ടന്നിട്ടുണ്ടാരുന്നു. അപ്പ കറിവെക്ക
ഉം ഇയ്യ് കുക്ക്യ്യല്ണ്ടോ?
ഇല്ലാ ഇപ്പഴേ പക്ഷേ അടുക്കളയായിട്ട് ബന്ധണ്ട്. അത്രേള്ളു. മറ്റേ ഉൾ ഉള്ളി മുറിച്ച് കൊടുക്കാ അങ്ങൻ കാര്യങ്ങളൊക്കെ ഇല്ലേ
ചെറിയ ചെറിയ ബന്ധങ്ങൾ
ആ അതെ അതെ വലിയ വലിയ ബന്ധങ്ങളിലേക്ക് പോയാ പിന്നെ അത് ആ ബന്ധവുമായി തുടരേണ്ടി വെ
അപ്പൊ പോവാണ്ടിക്കുന്നേ നല്ലേ
എന്നാലും വിളിക്കും എന്തെങ്കിലിക്കെ ചെയ്യാനുണ്ടാവും ഉം
ആഹ് മഴെണ്ടാ?
ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല അവിടെയോ
ഇടാ ചെറുങ്ങനെ ഒന്ന് പാറീറ്റ് പോയീനി
ആണല്ലേ
ആ എല്ലാരും ഒന്നും അറിയിച്ചിന് മയക്കാലാന്ന്
രാവിലെ ഇണ്ടായിരുന്നു, രാവിലെ എഴുന്നേക്കാവും മടിയാവാ ഈ മഴയത്ത് എണീറ്റ് പോണ കാര്യം
ഓ
ഉം അങ്ങ പിന്നെ കിടന്നൊറങ്ങാൻ തോന്നും.
രണ്ട് മാസം കിടന്നുറങ്ങീല്ലേ ഇനി കൊറച്ച് പോ
ഇല്ല ഞാനയിന് സ്കൂൾ ലൈഫ് ഒന്നും അല്ലല്ലോ
ഏ എന്താ പഠിക്കുന്നെ
ഞാൻ വർക്കെയ്യല്ലേ സ്കൂൾ ലൈഫ് ഒക്കെ എപ്പോ കഴി അയിനോട് പിന്നെ ഏ എന്താ പറയാ ഇപ്പം ഞാനത് ശെരിക്കും പറഞ്ഞാ മിസ്സെയ്യ്ന്ന് ഞാൻ ഇന്നലിം കൂടെ ആലോയിച്ചു സ്കൂളിൽ ആയിരുന്നേൽ ലീവ് ലെറ്റർ കൊടുക്കേനു എന്തേലും പനിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ സാറിന് സത്യവും ഞാൻ ഒരിക്കെ സാറിനോട് പറഞ്ഞാന്ന് എനിക്ക് പനിയാന്ന് പശെ സാറ് വിളിച്ച് എന്താ പനി എങ്ങനെ വന്ന് എപ്പ വന്ന് എപ്പ തുമ്മി എപ്പ ഇതായി തൊക്കെ
ഒരു കള്ളത്തരം പറഞ്ഞേന് നൂറ് കള്ള ത്തരങ്ങള് പറയണ്ട്
ആഹ് അതാണ് പ്രശ് ഒക്കെ എന്തെങ്കിലും വയ്യായ്മ പറഞ്ഞിട്ടുണ്ടെങ്കി ഏ മറ്റേ പിരീഡ്സിന് മാത്രേ ഉള്ളൂ സാറ് എന്താന്ന് ചോയിക്കാത്തെ ബാ ക്കി എല്ലത്തിനും ഇങ്ങനെ വന്ന് ഇന്നലെ എന്താ കഴിച്ച് അങ്ങനെയൊക്കെ ചോയിക്കും.
അത് മാസത്തില് ഒരിക്കല്ലെ ഇണ്ടാവു
ആ അത് പിന്നെ ചോയിക്കും ആ അതാണ് അത് അത് അത് പിടിക്കേം ചെയ്യുല്ലോ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കി നിങ്ങക്കെന്തങ്കി അസു സുഖം ഉണ്ടോന്ന് ചോയ്ക്കും. ആഹ്
പിന്നെ ആ യാത്ര ഒക്കെ പോവാറുണ്ടോ?
യാത്ര ഇപ്പം പ്രത്യേകിച്ച് യാ ത്രൊന്നുല്ല
ഉം ഇപ്പം മഴ കാലോണല്ലോ
ക്ഷെ മഴക്കാലത്താ പൊറത്തെറങ്ങാൻ
ആഹ് തോന്നല് ണ്ടാവും ഹ്
യീനും തോന്നും
ആഹ് അതാണ് രാവിലാണ് ഏറ്റവും പ്രയാസം.
അത് രാവിലന്നെ എണീക്കാനേ തോനൂല.
താണ് എനക്ക് പിന്നെ രണ്ട് മാസം രണ്ടു മാസം ഇന്തയിലെ സുഖിച്ചിലെ.
അഹ്ഇങ്ങോട്ടേക്കിട്ടല്ലേ
അങ്ങനെക്കല്ലേ
ആഹ് പിന്നെ
പിന്നെ ഇപ്പ മഴക്കാലായതോണ്ട് രോഗങ്ങളൊക്കെ ൺ ണ്ടാവാനുള്ള ചാൻസ്ണ്ട്.
ആ എടാ ഫുൾ പനീം ഇതല്ലോ പനിയും ചർദ്ദിയും
ആ അതാണ് ഈ ഒരു സമയത്ത് അങ്ങനെ ണ്ടാവും
ആ ന്തീ മഴക്കാലത്ത് പനിവര്ന്ന്
ജലദോഷം തുമ്മലൊക്കെണ്ടാവല്ലോ മ്മള് മഴപ്പാറൊക്കെ കൊള്ളല്ലോ
ത്ഒരാണെങ്കിലേ എങ്ങനാ പനി വരാ
അങ്ങനെ ചോയ്ച്ചാല് എന്തായാലും തണ്പ്പല്ലെടാ അപ്പം തണ്പ്പത്ത് നമ്മളിപ്പോ എന്താ പറയാ എങ്ങനെയാലും നമുക്ക് കൊ ഇത്ണ്ടാവും ജലദോഷക്കെണ്ടാവും
ഈ ചെല ആള് പറന്നേക്കെല്ലേ പനിവന്നാ തണ്ത്തള്ളം കുടിച്ചാ പോകൂ
ഏ അങ്ങനെട്ട അത് ചെലോരെ തായിരിക്കും ചെലോർക്ക് അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുണ്ടാവൂല തണ്ത്ത വെള്ളം അത് അതൊന്നും വല്യേ കൊഴപ്പം എനിക്കൊക്കാണേ പെട്ടന്ന്താവും
ആ
ഞാ പൊതുവെ ഇൻക്ക് തൺത്ത വെളളം ഞാ ഞാൻ ചൂടത്തൊക്കെ നന്നായി കുടികൊക്കെ ചെയ്യും പക്ഷെ കൊറേ കുടിച്ച് കഴിഞ്ഞഴിഞ്ഞാ അയ്ന്റെ പണി ൻക്ക് കിട്ടും.
ഹോ തും പണി കിട്ട്ന്നടൈപ്പിലല്ലേ
ലിസ്റ്റിനാ ൻക്കിഷ്‌ടവാ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് തലേലെ കഫം കെട്ടും അപ്പൊ അങ്ങനെ വര്ന്ന സമയത്ത് തലവേദന മൈഗ്രേന്റെ ചെറിയോരു പ്രസ്നണ്ടെനിക്ക്
മൈഗ്രേന്റെയാ അത് പ്രശ്നായിരിക്കു അല്ലോ കൂട്തല് യാത്ര ചെയ്യാനൊന്നും പറ്റില്ലല്ലോ
ഇല്ല അങ്ങ അപ്പോഴുന്നുണ്ടാവൂല യാത്രയ്യുമ്പാെന്നുണ്ടാവൂല എനിക്ക് വൈകുന്നേര സമയങ്ങളില് പണി കഴിഞ്ഞ് വരുമ്പോ സ്കൂളയ്ഞ്ഞ്
അത് മൈഗ്രേന്റല്ല അത് കൊറേ ഹാഡ് വർക്കെയ്തേന്റയാ
അങ്ങെ സ്കൂൾ പഠിക്ക്മ്പ ല്ലേനു ഉം ഞാന് വർക്കെയ്യണ്ട ടൈമ് തന്നെയായിരുന്നു. ഉം ഇപ്പൊ അങ്ങനെ ഇൻക്ക് കൊറ വാണ്. പണ്ട് ഭയങ്കരായിട്ട്ണ്ടായിര്ന്ന്.
പണ്ടിസ്കോ പോണ്ടേ ഇസ്കോൾല് പനിയാണെങ്കില് പോണ്ടല്ലേ ഓണ്ട പണ്ട് ഇൻക്ക് കൂടുതല്.
അങ്ങനെ പിന്നെ രാത്രിനി ഇപ്പം വേഗം കെടക്കോ
രാത്രി എന്തായാലും ഒരു പത്തുമണിയാകും.
ഫോണ് കളിച്ചിട്ടാണോ?
എല്ല ഇട്ന്ന് ഒമ്പണിക്കാ ഫുഡയി ക്കല്. പിന്നെ ആള് ഫുഡയിക്ക്ണ ഇപ്പത്തന്നെ എല്ലരും ഒപ്പരി ഇര് ന്നാലും എന്താലും വർത്താനം പർഞ്ഞ് സമയം പോകും.
നമ്മളെവിടെയും അങ്ങനെത്തന്നെയ ഞങ്ങള ആടേം ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൊർച്ചേരം ടി വി ഒക്കെ കണ്ടിട്ടെ കെടക്കോള്ളു.
കെടക്കാൻ പോമ്പോ ടി വി ഒന്നും കാണര്ത്. ഒരു മണിക്കൂറ് ഓഫാക്കി വെക്കണം.
ആ നമ്മള് പഷെ എന്നിട്ട് പെട്ടെന്ന് ഉറങ്ങൊന്നുല്ല. ഇങ്ങനെ ടി വി കണ്ടെന് ശേഷം ഇപ്പം ഇവിടെ വന്നതായി പിന്നെ ങ്ങനെ ഉം ഹ് കൊർച്ചേരം ഫോണെക്ക്. ആ ഞാനൊരു പത്തര പയിനൊന്ന് അതിനുള്ള അത്രേം ഹ് ഹ് എഴുന്നേക്കുന്നെ ഏഴു മണിയാവും. ഹ് ആറര ഏഴ്.
അലോ
ആ ഇപ്പൊ കോളേജിലെല്ലാം പോണ്ടെ, അതോണ്ട് വേഗം എണീക്കല്ണ്ട്.
ആ നേരത്തെ അഞ്ചു മണിക്ക്ക്കെ ണീക്കോ? അഞ്ചു ണിക്കൊക്കെണിക്കോന്ന്.
ആരെ
അല്ല നേരത്തെ എഴുന്നേക്കണം ന്നർഞ്ഞല്ലോ തോണ്ട് ചോദിച്ചതാ അഞ്ച് അഞ്ചര ഒക്കെ ആവുമ്പോ എണിക്ക
എല്ലാ ആറ്മണി ല്ല അഞ്ചു മണിക്ക് കണ്ണൂതൊർന്നു നോക്ക ക്കല അതന്താ
ഉഹ് ഹ് ഹ് ഹ് ഞാ വിചാര്ച്ച് നേരത്തെേന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അഞ്ചു മണിക്കൊക്കെ എണീക്കോന്ന്
സാധാ ദിവസങ്ങളില് പതിനൊന്നു മണിക്ക് എണീക്കല് അപ്പോ
ഉം ആഹ് അത് ശരിയാ ആ ഞാനും ആറ് മണിക്ക് എണീക്കാൻ വേണ്ടി അലാറം വെക്കും ന്നിട്ട് അലാറം ഓഫ് ചെയ്തിട്ട് ആറരക്കെണീക്കും
ഉം അത് ഏഴു മണി ആകും.
ആ അത് ചെിലപ്പോ ഈ മഴയൊക്കെ വരുമ്പോ ഏയു മണിയിലേക്കാകും ഓരോ സമയത്തതാ മഴക്കാലം ഏഴു മണി മഴയില്ലാത്തപ്പോ ആറര എന്നിട്ട് ഞാൻ നെട്ടോട്ട് ഓടണം ഞാൻ ഉം ഇതിലേക്ക് വർക്ക് ഇത് ഓഫീസിൽ പോവാണ്ടീട്ട് ഒമ്പത് മണിയാകുമ്പോ എത്തണം അപ്പൊ ഞാനിങ്ങനെ നെട്ടോട അന്ന് അപ്പൊ ഞാൻ ബസ് ഉം
അടുത്ത ഓഫീസ്
പോവാ ബസ്സ് പോവാണ്ട് ഇരുപത് മിനിറ്റ് ആ ബ്ലോക്ക്ക്കെ ണ്ടാവെ അതാണ് അന്നപ്പോ ഞാൻ ചിന്തിക്കും ഓ നേരെത്തെ എണീറ്റാ മതിയേനു
എന്തിനാന്ന് ബസ്സിലല്ലേ പോകുന്നു ഒരു സ്കൂട്ടി എല്ലാം പഠിക്കടാ
പഠിക്കണംന്ന്ണ്ട് പക്ഷെ റോട്ടില്ള്ളെ ആൾക്കാരലോചിച്ചിട്ടാ
അവര് അവരെല്ലാം അവരെല്ലാം അങ്ങ് മാറ്റ് ഇതിന് നീ മുന്നിട്ട് എറങ് പഠിക്കാൻ
ആഗ്രഹം ഇണ്ട്ടാ പക്ഷെ ഉം പേടിച്ചിട്ടാ
പറച്ചില് മാത്രമേ ഉള്ളൂ പറച്ചില് മാത്രമേ ഉള്ളൂ പറച്ചില് മാത്രം പറച്ചില് മാത്രം
നിനക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രായയായോ അയിന്
ആ
ആ ഓ നീ കോളേജ് ഓക്കെ ആ ഉ അങ്ങനെ ഉം
ഹ് പക്ഷെ നല്ലതാ
അതെ അതെ ശെരിയാണ് വീട്ടില് വണ്ടിഴുണ്ടെ പിന്നെ എങ്ങനെയും പഠിക്കേരുന്നു അതിപ്പോ ബൈക്ക് ആണല്ലോ ഉം ഉം പിന്നെ വല്ല കാറ് പഠിക്കേണ്ടി വരും. പക്ഷെ കാറ് പഠിക്കാൻ ഇപ്പറഞാരിതന്നെ, അതാണ് പ്രശ്നം പേടിയാണൊന്നാമത് അതുകൊണ്ട് പപ്പക്കും പേടിയാ പഠിപ്പിക്കാൻ ഞാനെവെടേലും കൊണ്ട് മുട്ട് മുട്ടിച്ചാലോ ഹും
ആ സൈക്കിളോടിക്കല്ണ്ടോ ആദ്യം
ആ സൈക്കിളോടിക്കല്ണ്ട്
തന്നെയാ
ആ എളുപ്പാണ് പക്ഷെ സൈക്കിളിനെന്താ പ്രശ്നംന്ന് വെച്ച ഇപ്പറത്തുന്നു വണ്ടി വരുമ്പോ ഞാൻ ഇവിടുന്നെ നിർത്തും അങ്ങനൊരു പ്രശ്നം സൈക്കളോടിക്കുമ്പോ ഏ ഞാന് വണ്ടി എതിരെ വരുവാണെങ്ക ഞാൻ ഇവിടുന്നെ വണ്ടി നിർത്തും ന്നട്ടന്റെ കസിന്ണ്ട് അവൻ പറയും അവി ആദ്യം അവിടെയല്ലേ വണ്ടി നിർത്തുന്നത് നീ എന്തിന ഇവിടുന്നെ നിർ ത്ത്ന്നേ ന്ന് ചോദിക്കും അത് പോയി കഴിഞ്ഞിട്ട് പോവാ ആ ഞാൻ ആ ഞാൻ ആദ്യം ഫസ്റ്റ് എനിക്ക് വലിയ പേടിയൊന്നുല്ലേരുന്നു പിന്നെ വണ്ടി ഇടിക്കാൻ പോയാരുന്നു ഒരു ഓ ട്ടോ ഇടിക്കാൻ പോയി അപ്പൊ ഭയങ്കര പേടി കുടുങ്ങി പിന്നെ ഫുള്ള് പേടിയോട് പേടിയായി അതങ്ങ് എവിടെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാ പിന്നെ എങ്ങനെ ആക്കെങ്കി ഹും പിന്നെ മൊത്തം ആ ചിന്തകളെരിക്കും
മ് മാറി എറങ്ങണം
ഉം അതെ മ് നോക്കട്ടെ എങ്ങനാന്ന് പിന്നെ മ് പിന്നെ ഇങ്ങനിരിക്കുന്നു
മാങ്ങയും ചക്കയും അല്ലായിരുന്നോ വീട്ടില് മാങ്ങേ ചക്കേം എല്ലാണ്ടോ വീട്ടില്
ചക്ക അങ്ങനെ ആരെലും കൊണ്ടത്തരും. നമ്മളിവിടങ്ങനെ സ്ഥലം കൊറവായത് കൊണ്ട് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല ഇത് പപ്പായ ഇണ്ട്
മാങ്ങേ ചക്കേ അല്ലെ മെയ്ന് പപ്പായ അയ്ല് കൂട്ടൂല
അല്ല പപ്പായേ ഉള്ളു ഇവിടെ തിന്നണ സാധന്നു പറഞ്ഞ പപ്പായേ ഉള്ളു. ആ ചക്കേം മാങ്ങേ- ഒന്നുല്ല
അടക്കല്ലേ അഞ്ച് മണിക്ക് എണീച്ചിട്ടായാലും ബെക്ക് അല്ലേ സ്ഥലാക്കീട്ട്
ആ ആ ആ ഞാനിവിടെ ഒരു സാനോം വെക്കില്ല ഇവിടെ പപ്പയും മമ്മിയും മാത്രാണ് ഇതെല്ലാം കുഴിച്ചിടുന്ന ആൾക്കാര്.
ഓ കൃഷിയിലെല്ലാം എറങ്ങണം
നി എട നീ എറങ്ങലുണ്ടോ? വിവിടെ അങ്ങോട് ഉപദേശം കൊണ്ട് നെറഞ്ഞതാലേ സ്വന്തമായി ഒന്നുല്ല ഉപദേശിക്കാൻ ഫസ്റ്റാ ഉം